ഹലോ ആ
ആ പിന്നെ എന്താ അടിച്ചൂരി തുടക്കലൊക്കെ
ഉം തുടച്ചൊണ്ടിരിക്കയാണ് അവിടൊക്കെ കഴിഞ്ഞോ
ഇല്ല തൊടങ്ങനൊള്ളൂ ത്തിരുമ്പാൻ നിക്കാൻ തിരുമ്പനി
ഏ ആദ്യം തിരുമ്പോയ്യാ
ആഹ് അടിച്ചു വാരല് കഴിഞ്ഞു. ഇനി തരുമ്പാന്
ഉം പിന്നെ തുടക്കാ
ആ് പിന്നെ തുടക്കല തിരുമ്പല ആദ്യം കഴിച്ചനക്ക്വിടെ ഭയങ്കര വെയിലു വെയിലും മഴക്ക ഇങ്ങനെ തട്ട്ണ സ്ഥലമാണ് അപ്പൊ വേഗം മഴ ആയാലും വെയിലായാലും അങ്ങനെ ഒന്നന്ന് ഇന്താകുമ്പോ ഞാന് വേഗം പോയി തരുമ്പും എങ്ങനെ കല്ലുണ്ടോ അത മെഷി തിന
മെഷീൻണ്ട് ഞാന് കല്ല്മ്മ തിര്മ്പും കൂട് തല്ണ്ടാവ്മ്പള് എവിട്ക്കെലും പോവാണ്ടാവ്മ്പഴ് ഒക്കാെള്ളു ഞാന്
വിഷയ ആ
ഉം അല്ലാതെ മിഷിൻല് തിര്മ്പീട്ട് കാര്യല്ലേ ഈ കുട്ട്യാള് ആങ്കു ട്ട്യാളെ എന്താ കളിച്ചാൻ പോയികാണ്ട് ഇപ്പ ഈ മഴ മഴ ആയിട്ടേ ആ വള്ളം ഗ്രൗണ്ടിലൊക്കെ നല്ലോം വള്ളം നിന്ന് ട്ടെ ആ വെള്ളത്ത്ല്ങ്ങട്ട് കളിച്ച്ട്ടേ ഫുട്ബോള് കളിച്ചുമ്പോ ആകെ ചള്യാക്കിട്ട് ഇന്നലെണ്ട് കുളിച്ച് വന്ന പ്പളും മേലാകെ ചളി അപ്പൊ അതൊന്നും പൊയ് ട്ട്ല്ല പിന്നെപ്പ ഞാ വീന്റെ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും എന്താ ഏ ബാത്രൂമ്ക്ക് പറഞ്ഞയ്ച്ച്ട്ടാണ് ചളി മുഴുവം പോയത് അങ്ങനെ ചള്യാക്കിട്ടാ വര കാളോട്ടും കയ്ഞ്ഞ് വര്ണ പോലെ വര
ഉ
അഹ ഉം ച ഉം ഈ മഴക്കാലത്ത്തന്നെയ്ക്കാരലെ അങ്ങൻ ഡ്രസ്സാെന്നും അമ്മാതിരി ചളി ആയ ഡ്രസ്സൊന്നും മിഷീൻല്ട്ട്ട്ട് യാ
കാര്യല്ലല്ല ചളി അവ്ട്ത്തന്നെന്ക്കും പിന്നെ ഈ കോട്ടന്റെക്കാണ്ന്ന്ണ്ടെ പോവൂല്ല ഒര്ച്ചാലും
പോവന്നെജ്ജൂല ഉം പിന്നെ ജെയ്സി ആണ് ന്നാ തന്നെ പോവുലാ ജെയ്സി തുണി ആണെങ്കിതന്നെ പോയി കിട്ടൂല ഉം ഇമ്മാതിരി ചളി ആവുമ്പളേ പോവൂല ഹു ഹും ഉം എ ആ സാബൂന് തേച്ച് തേച്ച് വീണ്ടും വീണ്ടും ഒല്മ്പി വീണ്ടും നിസ് തേച്ച് അങ്ങനെ കയ്കണം ന്നെങ്കിലേ പോയി കിട്ടാേള്ളു വള്ളം മാറ്റും മാണ്ട്യേരും ചെൽപ്പ ഹാ
ഓരോ തിര്മ്പൽനും വാണ്ട്യരും വള്ളം മാറ്റ ചളിങ്ങനെളകല്ലെ
ആ ചളി എളകെല്ലേ
പോവ്വ്വാേ ത
ഉം സ്കൂൾട്ട് വരുമ്പത്ത്ന്ങ്ങനെ ടീമ് കാത്ത് നിക്കെയ്ക്കാരം ചെയ്യാൻ അവ പർഞ്ഞ്ട്ട് ആ വരാൻ നിക്കെയ്ക്കാരം ചായിം കൂടി ശരിക്ക് കുടിക്കാ നിക്കാതെ ഓലെ സ്കൂള് ഇബടെള്ള കുട്ട്യാളെ സ്കൂളും ആ എന്ത ബന്റെ സ്കൂളും വേറെ വേറേണ് അപ്പൊ ഓലൊക്കെ നേർത്തെ വെരും ഇവന് കൊർച്ച് വൈകീറ്റാവര വം വന്ന്ട്ട് വാണ്ട്യെരും കളി തൊടങ്ങാന് ഇന്നട്ട് എന്ത കാത്ത്ക്കേയ്ക്കര ചായിം കൂടി നിന്നാണ് നിന്നട് മോന്തിട്ടാണ് ഓടെക്കാരം
ഹും ബാക്കിയൊന്നും കുട്ച്ചാൻ നേരല്ലേ
ഊം അതെന്നെ അത്രക്ക് ഇൻട്രസ്റ്റ് ആണ് കളിയാണ് അതിലും വല്തോൽക്ക് അയ്ക്കൂടെ മഴയും കൂടി ഇന്നലെ മഴ കൊണ്ട്ങ്ങാണ്ടാണ് കൾച്ച്ക്ക്ണത്
ആ
കൊറേ
നമ്ക്കാണെ അസ്
ആ ഞമ്മക്കാണെ അസുഖം എത്ര എൾപ്പം വരും കുട്ടികൾക്ക് എന്താ അസുഖം വര്ണ കുട്ട്യാളുണ്ട് ട്ടോ ഇങ്ങനെ എന്താ മഴിം വെയ്ലൊന്നും കൊഴപ്പല്ലാതെ കളിക്കൊക്കെ ചെയ്യ്ന്ന കുട്ട്യൾക്ക് അധിക അസ്ഖം വരും ല്ലാട്ടോ പക്ഷെ തൊക്കെങ്ങനെ ശ്രദ്ധിക്ക്ണോര്ക്ക് വേം അസുഖം വരോം ചെയ്യും ഉം ശരീരത്തിന് ഓരോ ശീലാവലല്ലേ ആഹ്
ആ അങ്ങനെ ഇങ്ങനെ ആവുമ്പോ വല്ല്യ കൊഴപ്പൂണ്ടാവൂല എപ്പളും പോയാലൊന്നും
പിന്നെ അങ്ങനെ ചെ ഏ ഇപ്പോ അങ്ങനെ അസു അസുഖങ്ങളൊന്നും ഇല്ല അസുഖങ്ങൾ കുറവാണ് ഇല്ലാതിരിക്കെ ട്ടെ ഈ മഴക്കാലത്ത് പേടിയാണ് അസുഖങ്ങളെ കാലാണ് ഉം പകർച്ചവ്യാധിയൊക്കെ ഉണ്ട് ഉം ഇഞ്ഞ് ഈ മഴങ്ങട്ട് അടഞ്ഞ് പെയ്യുമ്പളായിരിക്കും
ആഹ് അപ്പൊ പിന്നെ അയിലേറെയ്ക്കാരം ഇപ്പ ഇപ്പതന്നെള്ള ഹോസ്പിറ്റലള് മുഴുവൻ നിറഞ്ഞടക്കാണ് പനിയേറ്റും വേറെ അസുഖങ്ങളൊക്കെ ആയിറ്റ് ഉം പനി വന്നാ പിന്നെ പോകൂല്ലേ ഇപ്പത്തെ പനിക്ക് ഭയങ്കര ഇതാണ് ഉം ഇണ്ടാവുഏ ഇപ്പ നീച്ചാൻവയിക്കാത പനിയാണ് അപ്പൊ കൗണ്ടും കൊറയാ കൂടാ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പലവിധം പനികളല്ലേ
ആഹ് പനികളെന്നെ എത്ര ഓരോ വർഷവും ഓരോ പേരില് പനികൾ എറങ്ങാണ് ഒക്കെ ലക്ഷണങ്ങൾ ഒന്നെ ന്നെയാണ് പേരുകള് മാറ്റണ്ട് ന്നൊള്ളു ആഹ്
പക്ഷേ ഓൽകത് പേര് മാറ്റി മാറ്റി കൊടുക്ക്ണ ഒര്താണ് ഇപ്പൊ ശിഖല്ല അല്ലെങ്കിൽ വയറ സ് പനി
ആഹ് വൈറസ് പനി പല പേരുണ്ട്
പനിക്കെന്നെയാണ് പലെ ആ പല വിധാണ്
ഉം അങ്ങനെ അതിലൊന്നും പെടാതിരിക്കട്ടെ ന്ള്ള പ്രാർത്ഥനയാണ്
ഇണ്ടാകാതക്കട്ടെ കളിച്ചാൻ പോയാലും മാണ്ടില്ല ഞ്ഞ് അതൊന്നും ഇല്ലാതെക്കട്ടെ ആഹ് എല്ലാരും പോയില്ലെ ന്നട്ട് സ്കൂൾക്
ആ പോയേ
ആഹ് ചെറുതോ ചെറുത് ഓല് ഒമ്പതേ മുക്കാല് ഒമ്പതേ മുക്കാലിനാ ബസ്സ് വര്അ അപ്പോതിന് അവിടെ ആക്കി കൊടുക്കും പിന്നെ വന്ന്ട്ടങ്ങനെ തൊടങ്ങും ഞ്ഞ് അടിച്ചു വാരൽചകഴിഞ്ഞു ഈഞ്ഞ്ങ്ങനെ തിടുമ്പാനി
ഉം ഉം ഇപ്പൊ ഒറ്റക്കാ ഇമ്മണ്ടോ
ആ ഇമ്മണ്ട് ഇമ്മ ഇപ്പൊ അവിടേനി ഇപ്പം വന്ന്ക്ക്ണ്
ആഹ്
ഇവിടെ അടുതന്നെയാണ് മറ്റോരെ വീട് അപ്പ ഔടെ ബസ് കയറ്റ്ണ അവിടെ തന്നെയാണ് ആ അപ്പ അവ്ടേണ് അറങ്ങഞ്ഞ് അവിടൊന്ന് കേറിങ്ങാണ്ട് ഇവിടെ നാലാൾക്കാര ഓല് നാലാള് രണ്ട് പെണ്ണും രണ്ടാണും ചെറുതാണ് ഇവട്ത്തെ അത് പിന്നെ രണ്ടെണ്ണം രണ്ട് പെങ്ങമാര് നടൂലും വൽത് ആണും ആണ്
ആഹ് പൊങ്ങമാരൊക്കെ കല്യാണം കഴിഞ്ഞേക്കും ല്ലേ
ആ അവരൊക്കെ കല്ല്യാണം കയിഞ്ഞു കുട്ടികളൊക്കെണ്ട് അങ്ങനെ അവിടെ അവിടെ എങ്ങനെയാണ്
ഇവിടെയും അങ്ങനെ തന്നെ നാല് മക്കളാണ് ഞങ്ങൾ വലുതാണ്
ആഹാ പിന്നെ പെൺകു
ആ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോ വല്യയാളെ കുടിര് ക്കലാണ് പന്ത്രണ്ടാംതി
ഏ അപ്പ ഇഞ്ഞി ആങ്ങളന്റെ വക എന്താ
ആ വല്ല്യ ടാസ്ക്ക് ഇണ്ട് എന്താ കൊടുത്തു. പൈസയാണ് എ എ ഒക്കെ കൂടി എല്ലാരും പാടെകൂടി വാങ്ങീട്ട് എന്താ പൈസ എടുക്ക ഉം ഇപ്പീം ആ ആ ഇപ്പീ എളയച്ചനും ഇവരും കൂടി വാങ്ങീട്ട് ഉം
എല്ലാരും കൂടി ആ സാധനങ്ങളൊക്കെ ആയതോ ഫർണീച്ചറാ
ആ ഫർണിച്ചറൊക്കെ ഓർഡർ കൊടുത്ത് പോന്ന്ണ് ബാക്കി എന്താ പാത്രങ്ങളൊക്കെ പിന്നെ ഓല് ആകെ ഒരു മകനേ ഒള്ളു അല്ലെ ഒരു മകനെ ഒള്ളൊല് പഴയ വീട് എന്താ വേണ്ടാച്ചിട്ട് പുതിയ വീട് ആ ആ സാധനങ്ങളൊക്കെണ്ട്
അതു വാങ്ങി കൊടുത്താ പോരാ ല്ലേ
ആ ആ പാത്രങ്ങളൊക്കെ ഓലെമ്മ ആദ്യേ പറഞ്ണ് പാത്രങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടരന്നെ ചെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് ഉം. പഴയ വീട് ആ വേറൊരു ആൾക്കാാര് ഉപയോഗിക്കാല്ല ഈ വീട്ടീന്നങ്ങട്ട് പോവല്ലേ അവിടെ
അപ്പൊ പിന്നെ അതും കൂടെ ഇണ്ടാവുമ്പൊക്കെ പാടെ വേണ്ടല്ലോ ഒരു സ്ഥല കാരം
ആ അതാണേ ഈ ഉം ആ ഇപ്പയ വീട്ടില് തന്നെ ഓൽക്ക് സ്ഥലം ഇല്ലായ്ട്ടാണു ഓല് പുതിയ വീട് കേറ്റണത് ഇനിയിപ്പയിലും കൊണ്ട നറച്ചാല് പറ്റൂലല്ലോ
ആ എടുത്ത പിന്നത് കാണൂല്ല
ആ അതെ
പിന്നെ അവിടെ എന്താ എന്താന്നാ ഹസ് ബൻറിനെന്താ പണി
ഇവിടെ ഇന്റസ്ബന്റിനോ കോഫി ഷോപ്പ്
ഏ ആ ഇവിടെല്ലല്ലോല്ലേ ആ ഇങ്ങളെന്തേലും ചെയ്തീനൊ പഠിക്കാൻ പോകയാ
ഉം ഞാൻ പഠിക്കാൻ പോവുണ്ട് കമ്പ്യൂട്ടർ കോഴ്സിനോണ്ട് ഇപ്പോ ആ ആഴ്ചയില് രണ്ടു ദിവസാണ് ബുധനും വ്യാഴാണ് എല്ലാ ദിവസം പോവലില്ല ഞാന്
ആ ആ അങ്ങനെ ഓരോ ടൈമുള്ളതെക്കാറില്ലേ ടൈമ് ടൈമ്
ഇല്ല. പഠിക്കാൻ പോണതൊന്നും പിന്നെൻറെ ഒരു താല്പര്യത്തിന് പോവാണ് പഞ്ചായത്തിന്റെ കീഴിൽലിങ്ങനെ കുറഞ്ഞ പൈസക്ക് കിട്ടിയപ്പോ എന്തായാലും നമ്മൾ അങ്ങനെ എന്തെലും
ഏയ് ആ അ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അയിന് എങ്ങനെ ആ നല്ലതാണ് അയിന് എങ്ങനാന്നിട്ട് ഫീസൊക്കെ?
ഫീസ് രണ്ടായിരത്തി അറുനൂറ് രൂപ അയ്ന്റെ മ ന്താ എക്സാം ഫീകള് മാത്രേള്ളൂ നമ്മള് കൊടുക്കേണ്ടത് പഠിപ്പിച്ചു വരുന്ന ഫീ കൊടുക്കണ്ടാ അങ്ങനെ
ആ ആ അത് എത്ര മാസത്തെ കോഴസാണപ്പൊ?
ആ എന്താ അത് ആറു മാസത്തേന്നാണ് പറയുന്നത് നമ്മക് നമക്ക് നമ്മുടെ ഇഷ്ടം പോലെ കൂടുതൽ ക്ലാസിന് പോയിങ്ങാണ്ട് തീർക്കാം
ആ
ചെയ്യാം
ഏ അങ്ങനെ അങ്ങനെ ടൈം എപ്പളാ കിട്ടാ ടൈമൊക്കെ
ടൈമ് എന്താ ഇല്ല ഞമ്മള ഇഷ്ടത്തിനാണ് ഞമ്മള ഇഷ്ടണ് ടൈമും ദിവസംക്കെ ഏ പക്ഷെ എന്നും ഒരു ടൈമില് വരണം അങ്ങനെയാണ്
എത്ര മണിക്കൂർ നൊക്കെണ്ടോ
ആ അഞ്ചു മണിക്കൂർ ആഴ്ചയില് അഞ്ച് മണിക്കൂറാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് ഞമ്മക്ക് നമ്മള ഇഷ്ടം പോലെ ഏത് ദിവസം വൻ പോയിട്ട് അടുത്തന്നല്ല കുറച്ച് ദൂര ാണ് അതുകൊണ്ടൊക്കെ കൂടിയ ഉം ബസിന് പോണം
ഉ അപ്പൊ പിന്നെ എത്തിപ്പെടണെങ്കിലും കെടേതിടന്നെയണല്ലേ പോകാന് എന്നാലും നല്ലതാണ്
ആഹ അതന്നെ എന്തായാലും നമ്മൾ അങ്ങനെ എന്തെലൊക്കെ ഒന്ന് പഠിച്ചു വെക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടേ പോവാണ് അല്ലാതെ ഈ വീട്ടിൽന്നെ എങ്ങനെ ഇരുന്ന് ചടപ്പുാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്ക്ഇരിക്കല് മക്കളാണ് പോയി കഴിഞ്ഞാ പിന്നെ വേറെല്ലാ ഓരോ ആലോചിച്ചു കൂട്ടായിരിക്കും ആകെ ടെൻഷനാകും പിന്നെ ഉം ഇങ്ങനെ എന്തിെനതിനേലൊക്കെ പോയ നമുക്ക് ഭാവിയില് ഇപ്പ ഇനി വേണ്ടെങ്കിലും ഭാവി ഇക്കെ ആവശ്യം വരുമ്പോ ഉപയോഗിക്കാലോ
ചിലപ്പോ ആവശ്യം വരുന്ന ഇതൊക്കെ ഉണ്ടാാവും അപ്പൊ സിറ്റുവേഷൻസി ൻ
അതന്നെ ഇപ്പത്തെ കാലത്തൊന്നേ ഒരാള് പണിയെടുത്തിട്ടൊന്ന് ജീവിച്ച് ജീവിതം മുന്നോട്ട്
പോകൂല റിസ്കാണ് എന്നാൽ ശരി എന്നാല്
ക്കോട്ടെ